ണ്ടോ ഇല്ല പറ ആ കേക്കുന്നുണ്ട്.
ആഹ് ആഹ് ഓക്കെ ഉം ആഹാരെക്കെ കഴിച്ചോ?
ആഹ് ആഹാരം കഴിച്ചു കിടക്ക. ഇങ്ങക്ക് എന്താ പണി.
ഇല്ല എനിക്ക് ഇവിടെ ആഹാരം ഒക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പം മോൻ നാല് മണി ആവമ്പഴത്തേക്കും സ്കൂളിന്ന് വരും അങ്ങനെ മോനെ വെയ് റ്റ് ഇരിക്കുവ ആഹ്
ആഹ് ശരി ഇങ്ങൾ കൊണ്ടരാൻ പോവലാ?
ആഹ് ഇല്ല അടുത്ത് റോഡുണ്ട് അപ്പം അവിടെ വരും സ്കൂൾ ബസ് വരും. അ സ്കൂൾ ബസ് വരും നമ്മൾ അങ്ങോട്ട് നിന്നാ മതി
ആഹ് ശരി
ഉം ഉം ഉം പിന്നാ
എന്താ സ്പെഷ്യല് ഇന്ന്
ഇന്ന് ഞങ്ങള് ചെറുതായി ഒരു ബീഫ് ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്
അ ആ ആഹ്
എന്താ രാത്രിത്തേക്ക് എന്ത് ശരിയാക്കും അപ്പം
രാത്രികക്ക് ഇപ്പൊക്കക്കു ഇണ്ടെങ്കില് പിന്നെ ശരിയാക്കൂല ഇല്ലെങ്കില് വെ നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് എന്തെങ്കിലും ഒന്ന് ഒണ്ടാക്കും ഉം
ഉം ഉം എല്ലാവർക്കും സുഖം ആണോ മഴയെക്കെ എങ്ങനെയൊണ്ട്
മയ ഇപ്പം പെയ്തു കൊണ്ട് നിക്കാണ് ചെറിയ ചാറല് ഇണ്ട്
ആണല്ലേ ആഹ് ഞങ്ങക്കിവിടെ മഴ പെയ്യിന്നില്ല പക്ഷെ മഴയെടെ ഒരു മഴ പെയ്യാനായിട്ട് ഇങ്ങനെ നി ക്കിന്ന് മഴ പെയ്ത് തൊടങ്ങിയില്ല ഇപ്പൊ ഒടനെ പെയ്യും
ആഹ്
ഉം ഉം പിന്നാ പിന്ന കുട്ടികളൊക്കെ
കുട്ടിയള് ഒന്നിന ഒന്നുണ്ട് ഇവടെ ഒരു കുട്ടി തന്നെ ഉള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് ഇല്ല ഇ മു ഇളയാളുണ്ട് അയാക്കിന്ന് വയ്യായിരുന്നു അതോണ്ട് വീട്ടിലുണ്ട്
ആഹ് ആഹ് സെരി
വീട്ടിലൊണ്ട്
ആഹ് എന്താ ഉച്ചക്ക് ഉറങ്ങുവോ കുട്ടികള്
ഇല്ല മോനെ വയ്യാത്തത് കൊണ്ട് കുഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ്
ആഹ് സെരി പനിയാ
പനി ആയതുകൊണ്ട് കിടക്ക ആ പനി തന്നെ പനി ഉം ആഹ് പിന്ന അവിടെയും കുഞ്ഞാളാന്ന് തോന്നുന്നു
ആഹ് ചെറിയ ആളാണെ ഒരു വയസ്സായ കുട്ടിയാണ്
ഉം ഉം ഇവിടെ മൂത്താക്ക് ഒരു വയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു
ആഹ്
ഉം ഉം അതെ അതെ അതെ ഞങ്ങളിവിടെ മഴയൊക്കെ ആയതു കൊണ്ട് തുണിയുടെ പൊറകിൽ തന്നെ ആയിരുന്നു ഇങ്ങനെ മൊത്തം തുണി എടുക്ക ഇടുക അതന്നെ ആഹ് ഒന്നും ഉണങ്ങി കിട്ടീല്ല വീടിനകം മുഴുവനും തുണിയാ
ആഹ് അപ്പം വെയിലില്ലാത്തപ്പ പിന്നെ
ആഹ് വെയിലില്ലല്ലോ
എന്താ ഹസ്ബൻഡിന് ജോലി
ചേട്ടനിവിടെ അടുത്തൊരു കമ്പനി വർക്ക് ചെയ്യുവാ
കമ്പനി വർക്ക് ആഹ് എ ഇങ്ങക്ക് വേറെ പോയി എന്തെങ്കിലും വർക്ക് ചെയ്യണുണ്ടോ
ഏയ് ഇല്ലിലില്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല വീട്ടില് ആഹ് ആഹ് ആഹ്
ഓൺലൈൻലായിറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ഇല്ല അങ്ങനൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫ്‌ കു കുട്ടികളെ നോക്കുന്നു ഹസ്ബൻഡിനെ നോക്കുന്നു വി ട്ടിലിരിക്കുന്നു പിന്നെ ഇടക്ക് ഒന്ന് തയ്യലിന്റെ ക്ലാസ് ഇപ്പൊ ഓപ്പൺ ആകൂന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അങ്ങനെ തയ്യൽൻ്റെ ക്ലാസിന് പോകാൻ വേണ്ടി ഇങ്ങനിരി ഇരിക്കയാണ് ഉം ഉം ഉം
തൈ മിഷനൊക്കെ ചവിട്ടാനറിയാം ചെറുതായിട്ട് ഭയങ്കര വലിയ തയ്യ ഷെയ്പ്പൊക്കെ ചെയ്യാനൊക്കെ അറിയാം ഉം ഉം അങ്ങനെ ഇരിക്കുന്നു
ആഹ് പിന്നെ എന്താ സുഖായിട്ട് പോണ്
എന്താ എന്തെയ്യും വെറുതെ ഇരിക്കുമ്പം എന്താ അവിടെ എന്തേലും അല്ല അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഹോബി എന്തെങ്കിലുണ്ടോ
അല്ല അല്ല
ഉം ഉം
അവിടെ എന്തുണ്ടാക്കും സ്പെഷ്യലായിട്ട് പാചകം ഒക്കെ
ഇവടെ പിന്നെ ബിരിയാണി ഇണ്ടാക്കും ബീഫ് ബിരിയാണി ആണ് ഇവിടെ കൂടുതലിണ്ടാ
ആഹ് നല്ലയാ ആഹ് ആഹ്
ആഹ്
പിന്നാ ഞാനും ഇവിടെ ഞങ്ങൾ നാലുപേരായതുകൊണ്ട് തട്ടിക്കൂട്ടിയൊക്കെ കുക്കറിനാത്ത് ബിരിയാണി ഉണ്ടാക്കും കുക്കറില് പെട്ടെന്ന് അതാവുമ്പോ ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളി നമുക്കെല്ലാം പെ അന്ന് ശെരിയാവും.
ഏ എങ്ങനെ കുക്കർ ബിരിയാണിയോ?
കുക്കറില്, കുക്കറിലൊണ്ട ആ കുക്കർ ബിരിയാണിയൊണ്ട ആഹ്. ആ അവിടെങ്ങനാ ബിരിയാണി വെക്കുന്നത്. റെസിപ്പി ഒന്ന് പറയാവോ?
ഇവടെ എങ്ങനെച്ചാല്
ഉള്ളീം, തക്കാളിയും, പച്ചമൊളകും, പിന്നേ ചെറുള്ളിയും, വെളു തുള്ളീം
ഇഞ്ചി അത് ആദ്യം പേസ്റ്റാക്കിഎടുക്കും.
എല്ലാം ഒരുമിച്ച് പേസ്റ്റാക്കുവല്ലേ.
ആ ഇൻഞ്ചി വെളുത്തുള്ളിയും ചെറുള്ളിയും പച്ചമുളകും ആദ്യം വേറെ വേറെയാണെങ്കി വേറെയും ചെയ്യാം ടേസ്റ്റെയ്യാ
ആ ആ
പിന്ന പാൻ വെച്ച് അയിക്ക് ഓയില് സൺഫ്ലവറാണ് ഇവിടെ ഉപയോഗിക്കണ്. ആ അയില് പിന്നെ കൊറച്ച് അണ്ടിപ്പരിപ്പും, മുന്തിരീം കൊർച്ച് ഈ വെട്ടിവെച്ച ഉള്ളി കൊർച്ച് വർ
വർത്തതല്ലേ ആഹ്.
ആഹ്.
പിന്നെ അത് കഴിഞ്ഞാ കൊറച്ച് സവാള എണ്ണയിലിട്ട് പിന്നെ ചതവൊക്കെ ഇട്ട്, പിന്നെ തക്കാളിയിട്ട്
കോർച്ചേരംനല്ലോണം വേ ഏ നമ്മള് ഇഞ്ചിം, വെള്ളുത്തുള്ളീം പേസ്റ്റാക്കില്ലേ
ആഹ്.
ആ അതാണ് ചതവ്.
ഹസ്ബന്റ് അവിടെക്കെടന്ന് ഭയങ്കര ഫണ്ണണെന്ന് തോന്നണ്.
ഹേ
ആ പി, പിന്നെ ക്കഴിഞ്ഞയി ഞങ്ങള് പിന്നെ മസാലപ്പൊടി അങ്ങനെടും.
പിന്നെ നാ നാലുമണി പലഹാരൊക്കെ ഒണ്ടാക്കൊ?
ആ നാല് മ എന്റെ മൂടിനനുസരിച്ച് നാല് മണി പലഹാരം അങ്ങനെ ഇണ്ടാ ക്കും അല്ലെങ്കിവിടെ പ്പ പീടി പള്ളി പോയി വരുമ്പോ കൊണ്ട് വരും. ആ ചെല പ്പം കൊണ്ട് രും. ചെലപ്പ ഇല്ല ഇണ്ടാവൂല. ചെലപ്പോ കടിയൊന്നുംല്ലങ്കി ഇങ്ങനെ മഴ പെയ്ത്കൊണ്ട്ക്കുമ്പോ അരിമണി വർക്കും.
അരി വറുത്തിട്ട് അത് ശർക്കരൊക്കെ ഇട്ട് തേങ്ങയുംവിട്ട്
സർക്കര ഇടൂല ചായേല് പൻസാര ഇടും ന്നിട്ട് അരി വറുത്ത് തേങ്ങടും ഉം അങ്ങനെ.
അല്ല ഒരെടത്തും ഓരോരോ ടേസ്റ്റും ഒണ്ടാക്കുന്ന രീതിയും ഞങ്ങളിവിടെ അരിയുണ്ട ശരിയാക്കൂന്നൊക്കെ പറയും. അതായത് ഈ അരി ആ ഈ അരി വറുത്തതിനാത്ത് തന്ന തേങ്ങയും, തേങ്ങ മൂപ്പിച്ചിട്ടിട്ട് ആ ശർക്കരയും ഏലക്കയും ഒക്കെ ഇട്ട് പിടിച്ചെട്ക്കും. അത് ശർക്കര പാനീയാക്കി പാനിയാക്കിട്ട് ഉര് ക്യു ഒഴിക്യും അപ്പൊ കൊറച്ച് പിടി ക്യുമ്പോ ഒര് ഉണ്ട പോലെ കിട്ടും നമുക്ക്.
ആഹ് ആഹ്
നമ്മള് ടിന്നിനത്തിട്ടിണ്ട് വെക്യും അപ്പൊ അത് ആവശ്യള്ളപ്പം കേട് വരുന്നതിന് മുൻ എട്ത്തെട്ത്ത് തിന്ന ഒരാഴ്ചയൊക്കെ പോവും. ന്നാമത് കുട്ട്യാൾക്കൊക്കെ ഇഷ്ടവാ അത്.
ആഹ് സെരി.
ഞാൻ അങ്ങനെയും ചെയ്യും പിന്നെ അമൃതം പൊടി കിട്ടുമ്പോ അമൃതം പൊടിക്യാത്തും ഇത് ചെയ്യുവാരുന്നു.
ആ അമൃതം പൊടീക്കെങ്ങനെ ഇവിടെ കുട്ട്യാൾക്ക് കൊട്ക്കും തര്ന്ന കൊറേണ്ട്. ഇവലിപ്പം കയ്ക്കാതായി.
ആ ഞാൻ ഈ അമൃതം പൊടി ക്യാത്ത്ന്നെ ഈ സാധനം തന്നെ ചെയ്യും കൊർച്ച് എന്താ ആദ്യം അമൃതംപൊടി കൊർച്ച് വർക്കും അതായത് തേങ്ങ നേര്ത്ത് ആഹ്. തേങ്ങ ഒന്ന് ഇത്പോലെ നമ്മൾ ഇച്ചിരി വറുത്തെടുക്കുവാന്നെങ്കിലേ ആ ഒരു എൺ വെള്ളമയം പോയി കിട്ട ട്ടുവല്ലോ. ആ തേങ്ങ വറുത്തതിനകത്തോട്ട് ഈ ആമൃ മൃതം പൊടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്യാൽ മതി ചൂടാക്കി ട്ട് അതിനാത്തോട്ട് ഉരുക്കിയ ശർക്കര ഇല്ലേ ശർ ശർക്കര ഉരുക്കിയത് ശർക്കര ഉരുക്കിയത് അപ്പാ അയ്നുമ്പേ കൊർച്ചൊന്നര ഞാനിങ്ങനെ അരിഞ് അതിനകത്തോട്ട് ഇട്ടേക്കും ഇ അണ്ടി പരിപ്പും ബദാംമും ഒക്കെ. ഇട്ടിട്ട് ഈ ഇത് ചൂടാക്കി ഒഴിച്ച് നമ്മള് ഈ ഏലക്കപ്പൊടി ചേർത്ത് ണങ്കി ചേർക്കാം കേട്ടോ.
പറയാൻ മറന്നതാണ് ആഹ് ആ കേക്ക്ണ്ടേയ്
ഹലോ കേക്കാവോ?
കേക്ക്ണില്ലേ?
ആ അങ്ങനെ ഏലക്യാപ്പൊടി വിട്ട് ആ കേക്കാം കേക്കാം
ആഹ് ആഹ്.
അങ്ങനെ ഏലക്കപ്പൊടി വിട്ടിട്ട് നമ്മള് ഇച്ചിരി ചൂടാറുമ്പോഴത്തേക്കും പിടിച്ച് പിടിച്ചെടുത്താ ചെറിയ ഉരുളകളായിട്ട് വെച്ചാ മതി ഇവിടെ പിള്ളേർക്ക് അങ്ങനെ ശരിയാക്ക്ന്നെ ഭയങ്കര ഇഷ്‌ട വായിരുന്നു.
ആഹ് ആഹ്.
പിന്നെ നമ്മള് കേക്ക് ഉണ്ടാക്കുന്ന ബാറ്ററിനത്ത് അമൃതം പൊടിയും ഉണ്ടാക്കാം കേട്ടോ.
ആഹ് അങ്ങനെ?
കേക്കുണ്ടാക്കാൻ എട്ക്ക്ന്ന പോലെ അമൃതം പൊടി എട്ക്കാം പിന്നെ പു ശരിയാക്കാം അമൃതം പൊടി വെച്ച്.
ആഹ് ഇങ്ങളഅമൃതപ്പൊടി എല്ലാരും കഴി
ഞങ്ങളിവിടെ കുഞ്ഞുങ്ങള ല സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ നുറുക്കു വിദ്യ കാണിച്ച് നമ്മള് ചെയ്ത് കൊടുക്കുവായിരുന്നു.
ആഹ് സെരി
ട്ട് എനിക്ക് ഇത് ആ പഞ്ചസാരയിട്ട് പാലൊഴിക്കാതെ വെള്ളം ഒഴിച്ച് കുറുക്കി കുടിക്കിന്നേ ഇഷ്ട. ചൂടോടെ കുടിക്കിന്നേ ഇഷ്ടാ. ആഹാ ചൂടോടെ കുടിക്കണം തണ്ത്ത് കയിഞ്ഞാ ഒര്ടേസ്റ്റ് കാണത്തില്ല.
ഏ പാല് സാദാ പാലും അമൃതപ്പൊടീം കലക്കീങ്ങാണ്ടോ?
അമൃതം പൊടി കലക്കി അതിനത്ത് പഞ്ചസാര ഇട്ട് പഞ്ചസാരയിട്ട് ഉം കുടിക്കണം. അങ്ങനെ പിന്നെ?
ആഹ്
പിന്നെ ഇന്നെന്താ സ്പെഷ്യല് വല്ലോം ഉണ്ടോ? മഴ ആയത് കൊണ്ട് ഇന്ന്‌.
ഇല്ല സ്പെഷ്യൽ ഇല്ല ഇന്ന് തറവാട്ടിൽ ചെറുതായിട്ടൊന്ന് വിരിന്നിന് ക്ഷണി സെറ്റ്ണ്ട് കു അവര്ക്ക് കാണണംന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങട്ട് ഒന്ന് പോണം കരുതന്ന്. ഉം.
ആ അതെ. അപ്പൊ അവിടെ എല്ലാരും വരുമ്പോ ഭയങ്കര സന്തോഷ ആയിരിക്കുംല്ലോല്ലേ. ആഹഹ
മം. ആ ഓക്കെന്ന. ആ